ഹലോ ഹലോ
ഹലോ
ആ കേക്കണില്ലേ
കേൾ ആ കേൾക്കുണ്ട്. എന്താ ഒരു ഫസ്റ്റ് എന്തേ റേഞ്ചിന്റെ പ്രശ്നം എന്തോ ഉള്ളേ അല്ലെ അതായിരിക്കും കേൾക്കാത്തെ.
എന്താ ഉറങ്ങിയനി.
ഇല്ലല്ല ഉറങ്ങണൊന്നുമല്ല. ഇറങ്ങിയാ പിന്നെ പിന്നെ ഉറങ്ങിപ്പോയി ഷ ക്ക ചെൽപ്പൊന്ന് കെടന്നുറങ്ങും. ചെൽപ്പ അങ്ങനെ ഇര്ക്കും. ചെൽപ്പം ഒർങ്ങും അങ്ങനെ കിട്ട്യത്.
ഉം പിന്നേ ഞാന് ആ ഫുഡൊ കഴി ച്ചു. ഓഹ് കുട്ടിയേളൊ ക്കെ പോയപ്പൊ ഒയിഞ്ഞിങ്ങനെ അപ്പ ഇങ്ങനെ വിൾച്ചതാ ഉം ഞാന് ഒരു കാര്യം പറയാൻ വേണ്ടി വിൾച്ചതാ.
എന്ത്യേ?
എന്താ മ്മ ക്ക് പെണ്ണുങ്ങളോ മാത്രായിട്ടൊര് ട്രിപ്പ് പോയാലോ?
ആഹ് പോവാലൊ നമ്മക്ക് താല്പര്യന്നെ എല്ലാർക്കും ഒക്കോ ആവം.
ആഹ് ചോയിച്ചോക്കണം. ഇല്ല ഞാന് ഫസ്റ്റ് ആയി റ്റ്ങ്ങൾക്കാ വിളിക്ക്ണ. അതെ ഇങ്ങക്ക് വിൾ ച്ചാന്ന് വിചാര്ച്ചു.
ഊം ഏഹ് മ്മക്ക് നോക്കാ. ഗ്രൂപ്പിലെന്നും മെ സേജ് വിട്ടോക്ക മ്മക്ക്. ന്നാള്പ്പാരോ പ്പർഞ് ഞ്ഞിര്ന്നു തിനെപ്പറ്റി അപ്പോ പിന്നെ പിന്നെ ചെലോൽക്ക് താൽ പ്പര്യണ്ടാവൂല ചെൽപ്പോ ഈ വീട്ടിലുള്ളോല്ക്ക് പ്രശ് നണ്ടാവും ചെലോല് താല് താല്പര്യണ്ടാവൂല്ല അപ്പ പിന്നെ ആരും അയ്മ്മക്ക് ഇൻട്രസ്റ്റ് ചെയ്യൂലല്ലോ
ആഹ്
നമ്മളിപ്പ ഫ്രീയാണ് ഓ കൊയപ്പല്ല പിന്നെ അപ്പൊ എല്ലാരും താല്പര്യനുസരിച്ച് നമുക്ക്
ആ പോവാ
പോവാ എത്രള്ണ്ടെങ്കിലും പോവാലോ പിന്നെ എങ്ങട്ടപ്പ ത ആഹ അത് മതി വൺ ണ്ടേ ട്രിപ്പ് മതി ഇപ്പ നമ്മുക്ക് അതല്ലേ പറ്റുള്ളൂ ആഹ ആഹ ആ
പിന്നെ നമ്മളെ ഹസ്ബൻഡും ഓലോ
ഓൽക്ക് ചോയ്ക്കണ്ടേ റ്റുള്ളൂ അതെന്നെ പറ്റൊള്ളൂ രാവിലെ പോയി നമുക്ക് വൈക്കുന്നേരൊക്കാവുമ്പോ തിരിച്ചു വെര്ണ്ടെ കു കുട്ടികളെ സ്കൂളില്ലാത്ത ടൈമിലോ അങ്ങനെ എന്തെങ്കിലും ആക്ക അങ്ങനല്ലേ പറ്റുള്ളൂ അവർക്ക് ഫ്രീ ആവുമ്പൊളെ അതിനനുസരിച്ച്
ഇങ്ങളെ ഓക്കെയാണോ അങ്ങ
ആ ഞാന് ഓക്കെയണേ മറ്റ മറ്റുള്ളവര കാര്യം എന്താ പാട് എന്നറിയില്ല ഹ
ഫോണിന് കുഴപ്പൊന്നും ഇല്ലല്ലോ
അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനത്തെ ബുദ്ധിമുട്ട് ട്ടൊന്നില്ല അതിനൊക്കെ താല്പര്യാണ് അപ്പോ സമ്മതാണ്
ആഹ്
എല്ലാരും കൂടി ഉണ്ടെങ്കില് ഓക്കെണ്. ഒറ്റക്കൊന്നാവുമ്പോ രസല്ലല്ലോ.
ആഹ് എല്ലാരും വാണം ഇന്നാലാ രസം ഇണ്ടാവുള്ളു.
സണ്ടാവുള്ളൂ ഇപ്പൊ ഒറ്റക്ക് പോയ രണ്ടും മൂന്നും ആളൊന്നും കൊയ് വല്യ രസല്ല.
ആഹ്
അഞ്ചാറ് പേര് ഹേ എല്ലാരോടും ചോദിച്ചിട്ട് തോ ക്ക മ്മക്ക് എന്നെ വാപ്പ പൊ
ആഹ് ഉം ന്നൊ ക്ക. പിന്നെ മറ്റ് കുറച്ചാൾക്കാർക്കൊക്കെ ഇങ്ങള് വിൾച്ചോണ്ടിട്ടോ.
ല്ലല്ല അവരുടെ സാ ഞാൻ വിളിച്ചു ചോയിച്ചോക്കണ്ട്. ഏഹ് ഈ വിളിച്ചോക്ക്യേണ്ടി ഏഹ്
ക്കണ്ട്
ഏയ് ക്കാരേം വിളച്ച് വേറെ ആർക്കും വിളിച്ചിട്ടുണ്ടാവുലല്ലേ
ഇല്ല ഞാൻ ഞാൻ നിങ്ങക്ക് ആദ്യം വിളിക്കാന്ന് വിചാരിച്ചിട്ടേ
ആ ആ ആഹ് ഏഹ് ആരോടൊ അന്നും പറഞ്ഞിട്ടൂല്ല്യ ഇതില വർത്താനം അല്ലെ
ഞാൻ ഇവിടിങ്ങനെ കടന്നപ്പോ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ മ്മക്ക് എപ്പളും ഇങ്ങനെ വീട്ടിലി ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലോക്കൊരു എൻജോയ്മെന്റ് ഞമ്മക്കും വേണ്ടെ
ഒരു ഹസ്ബന്റ് ഇണ്ടാവുമ്പൊളൊക്കെല്ലെ മ്മള് പോവു
ഉം എന്നാലും ഓലുണ്ടാവുമ്പോ വേറെ പോലെ മ്മടെ
ആ ആ അത് വേറെ തന്നെണ് അത് ഓരപ്പ പോകണ്ട് വേറെ എവിടെ പോണ്ട് വേറെ ഫേ മിലിന്റെപ്പം പോണ്ട് വേറെ ആ അതൊക്കെ വേറെ തന്നെയാ എന്തായാലും ഞാനും വിളിച്ചു ചോദിച്ചോക്കാം രണ്ട് മൂന്നാൾക്കാരോട് ചോദിച്ചു കേട്ടോഓർക്ക് ത ചെലോര് താല്പര്യം ഉണ്ടാവുംന്നാളെ ഞാൻ വിളിച്ചിട്ട് തന്നെ ആര് പറഞ്ഞീന് പ പറ്റൂന്നൊക്കെ പറഞ്ഞ എന്താ ചോ പാടാവും ചോദിച്ച് നോക്കട്ടെ എങ്ങിട്ട് എത്ര ദൂരം നമ്മളടുത്ത് എവിടെങ്കിലും ക്കെ സ്ഥലോണ്ടാ നല്ലതൊക്കായിട്ട്
വിടെ മതി നമുക്ക് ദൂരെക്കൊന്നും നമുക്ക് പോണ്ട
അടുത്തെ എവിടെങ്കിലും ഇണ്ടാ ഇപ്പൊ പ്ലാനിങ്ങില ഇണ്ടാ
ങ്ങന ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇനി ഇപ്പ നമക്ക് ഗ്രൂപ്പിലേ എല്ലാരും കൂടി കൂടീട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാന്ന് ഞാൻ വിചാരി ഒര് സ്ഥലം പറയും മ്പോ നമ്മളൊര് സ്ഥലം തീരുമാനി
ഇല്ലല്ല എല്ലാർക്കു ഒരേ മായ്ര്ക്ക് പറ്റ്ണ ഇണ്ടാവല്ലോ.
ആഹ് അങ്ങനെ പോവാന്ന് വിചാരിച്ച്
നിങ്ങള് കാണ്ടതോ പാർക്കോ കുട്ട് ട്ട്യാക്കു കുട്ട്യാൾ ഒള്ളതാല്ലെ അപ്പം പിന്നെ അവർക്കനുസരി എന്തെങ്കിലൊക്കെള്ളത് ഒണ്ടെങ്കില് അതാവുമ്പോ ബെറ്റ് ഞമ്മക്കും നല്ലത് ഒര് ക്കുന്ന് എന്നെ ഒര്ക്കൊര് എൻജോയ്മെൻ്റകും ചെയ്യും കുട്ടികക്ക് അങ്ങനെക്കെ അടുത്ത്ണ്ടാവും സ്ഥലങ്ങളൊക്കെ പിന്നെ മഴെയും കാര്യങ്ങളൊക്കെ ആവ്മ്പളാണ് ബുദ്ധിമുട്ടന്നോള്ളു
കൊയ്പ്പില്ലരുന്നില്ലെ ന്നി ചെൽപ്പോ അടുത്താഴ്ച മൊതല്
ആഹ് ആഹ് ഇപ്പളും ന്നാന് എടക്കക്കൊര് മയണ്ട് ന്നാലും
ആഹ് ന്നാലും അങ്ങനെ മഴ ഇല്ലാ കൊറവാണ്
ഭയങ്കാര ചൂടാണിപ്പേ പൊറത്തൊന്ന് എറങ്ങേ പോവാൻ വയ്യാ. മയന്റെ കാലാന്നൊന്നും പറയാൻ പറ്റൂല്ലാ ഇപ്പോ.
ആഹ് അതന്നെ ഉഉം
ഉം മഴ ഭയങ്കര വെയിലായതോ ണ്ട.
ആഹ്
പിന്നെ വേറെ ഇങ്ങനെ പോണ്
ഉം
പിന്നേ ഓല താല്പര്യത്തിനൻസരിച്ച് ന്നെ വണ്ടിം കാര്യങ്ങളൊക്കെ എന്താ നമ്മള ആരേ അറിണോലൊക്കെ ണ്ടെങ്കില് അവരെ വണ്ടിയോ ന്തെങ്കിലൊക്കെ വിളിക്കാ.
കണ്ടീര്ന്നു.
ആഹ് ആഹ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഞമ്മളെ ഫ്രണ്ട്സില് ആരെങ്കിലും ഒക്ക പിന്നെ എങ്ങനെ പോണ് വ ണ്ട്യോ ങ്ങ എന്തെങ്കിലൊക്കെ ഉണ്ടാവോ ഒര് രാവലറോ വണ്ടിയൊക്കെ ണ്ടാവും. വല്യ വണ്ടിയൊക്കെ. ഉം
ഹോട്ടൽന്നെന്താവ്ട്ന്ന്
അത് ഞമ്മക്ക് വെച്ച് കൊണ്ടോവാ ആയിരിക്കും നല്ലത് ല്ലെങ്കി പിന്നെ എല്ലാരും കൂടീം അയ്ന് എസ്പെൻസ് വാണ്ടേ ഓക്ക് ചെയ്യാ
ഉം എത്ര ആൾക്കാര്ണ്ട്ന്ന് ആദ്യം ആ എത്ര ആൾക്കാരുണ്ട്ന്ന് ആദ്യം കണ്ട
ആഹ് ആഹ് ന്നിട്ട് പിന്നെ ചെയ്യാൻ പറ്റും ഒരു ദിവസല്ലേ നമ്മള്പ്പെന്നും വീ ട്ട്ന്നെന്നെല്ല ഫുഡ് ണ്ടാക്കി കഴിക്കണെ ആ ഒരു ദിവസം നമുക്ക് പൊർത്ത്ന്ന് കയ്ക്കാലോ നമ്മളെ വീ ട്ട്ന്ന് നമ്മള് ണ്ടാക്ക അതന്നല്ലേ കയ്ക്കണ്ടേ ഇനിപ്പ അന്നും കൂടിപ്പം റെസ്റ്റ് ട്ക്കും ചെയ്യ പുറത്തെ ഫുഡും കഴിക്കാ.
ഉം
അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഇനി എല്ലാരും താല്പര്യം.
ആഹ് എല്ലായിടത്തും അറിയണം എന്നാലേ പറ്റൂള്ള ഉം. പിന്നെ എന്താ കുട്ടികള് കൊറെ ഉണ്ടാവുവോ.
അത് ഇപ്പൊ നമുക്ക് നോക്കാം, ആ കു കുട്ടികൾ ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുമല്ലോ കണക്കില്
ആഹ് ആഹ്
എത്രന്ന് അറിയില്ലല്ലോ.
ഉം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബു ബുദ്ധിമുട്ട് കാര്യം തന്നെ
ഉം ആഹ് അങ്ങൻത്തോര് ചെൽപ്പോ പോര്ലും ഉണ്ടാവുല്ല ചെറിയ മക്കളൊക് ക്കെ ആകുമ്പഴാ
ഉം എന്തെ ഫുഡൊക്കെ കരുതിയല്ലേ ഉം ആ അങ്ങനെ പോയി ശീലായോൽക്ക് ആ പ്രശ്നംണ്ടാവ് ലൽ -
ഉം ല ആഅതായത് ബുദ്ധിമുട്ട് ഇപ്പൊ അങ്ങൻത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നു ഇല്ലല്ലോ ഇപ്പല്യേ സൗകര്യം കാര്യങ്ങളൊക്കെ ണ്ടല്ലോ അയിനനുസരിച്ചുള്ള ഇപ്പ എവിടെ എപ്പഴും യാത്ര പോ ഏ ഏ അതുണ്ട് അത്ണ്ടാഹ് ചലോ അല്ലേ
ഉം ഉം നമുക്കൊന്ന് നോക്ക്യ ന്താ ഉം പിന്നെ വാട്ടർ പാർക്ക്ക്കെ ഒന്നും പോണ്ടല്ലേ അല്ലാത്ത സാധാനല്ല സ്ഥലംന്തെങ്കിലു കാണാൻ പോവല്ലേ ഹലോ അല്ലങ്കോ കേക്ണില്ലേ ഹലോ